ആഹ
ആ എന്ത വിശേഷം എന്താ വിശേഷം
ആഹ സുഖം
ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ
ആഹ മഴയുണ്ടോ
പിന്നെ മഴയില്ല അവിടെ
ഇല്ല ഇങ്ങോട്ട് മഴയോ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചാറി പോയി പഴയ പെയ്തില്ല പ്യാനായിട്ട് ഇങ്ങനെ പാടിത്തൂങ്ങി വരുന്ന
ഉം
പെയ്യുന്നില്ല എന്താ പെയ്യാത്തന്ന ആക്കറിയ എല മഴയാവാെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് നല്ല ന ആഹ കഴിഞ്ഞ വർഷ നല്ല മഴ ആുന്നോ എല്ലാ വീട്ടില ആരൊക്കെയുണ്ട്
എന്നാ വീട്ടില് വീട്ടില് അമ്മ അച്ഛൻ മക്കൾ എല്ലാരുുംണ്ട്
ആ മക്കള് പഠിക്കുന്നതയാണോ
യാത്രയൊക്കെ പോവാറുണ്ടോ? ആ പഠിക്കുന്നു പുള്ളേരാ.
ആ പോവാ എത്രയിലാ പിഠിയ്ക്കുന്നേ?
പത്താം ക്ലാസില്, എട്ടാം ക്ലാസില്.
ആ ആ പട്ടണത്തിന്റെ മക്കള് പഠിക്കുവാരിക്കും, ല്ലെ
അവിടങ്ങനെ
ഇവടേ പപ്പ, മമ്മി ആ ഹസ്ൻ്റ് രണ്ട് മക്ക് പപ്പേ മ മ്മീം ഹസ് വന്റെ രണ്ട് മക്കള് മൂത്തയാള് മോള് ആറാം ക്ലാസ്സിൽ പഠിയ്ക്കുന്നു. മോൻ രണ്ടാം ക്ലാസ്ൽ പഠിയ്ക്കുന്നു. മോനും മക്കള കുട്ടിയോ അവിടെയ്ക്കാ ആൺകുട്ടികളാ
ഒന്തോ!
ആൺകുട്ടിയാണോ, അതോ
മോന്, ആ മൂ മൂത്തത് മോന്, രണ്ടാമത്തത് മോള്.
എന്തേ ജോലിണ്ടോ?
ആ ഞാന് തുണിക്കടേല.
അതെലെ.
ബിങ്കോ വേണോ, ഏ വേണോ ഓ ടെക്സ്റ്റൈൽസ്.
ആ ആ ആ ഇപ്പം തുണികടയിലാണോ ഒള്ളത്.
ആ ഇപ്പൊ ഇവിടെള്ളത്.
അതേലെ, പോകാന് വീട്ടിലേയ്ക്ക് പോകാനായിട്ടില്ല.
ആ വീട്ടിലേയ്ക്ക് പോകാൻ കൊറച്ചൂടെ സമയട്ക്കും ഒമ്പേണിയാവും. വീട്ടി പോവാൻ
ആഹാ എങ്ങനെ, തെരക്കുണ്ടോ ഷോപ്പില്.
ഓ,
ഷോപ്പില് തെക്കുണ്ടോ? ഷോപ്പില് തെര
ആ ഇന്നു തെരക്കു തെരക്കില്ല തെരക്കില്ല ഇന്നു തെരക്കില്ല.
ഇല്ലാല്ലേ.
ഉം പിന്നെ വേറെന്തൊക്കെ? സിനിമയൊക്കെ കാണാൻ പോവാറ്ണ്ട?
ആ എടക്കൊക്കെ സിനിമ കാണറുണ്ട്. എടയ്ക്ക്‌ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഡെയിലി കാണലൊന്നുല്ല. ഓ ഓ
അങ്ങനൊന്നുല്ല.
അങ്ങനൊന്നും താല്പര്യ ആ ഇൻക്ക് പിന്നെ കൊർച്ച് ചെടി, ഒരുത്തോട്ടം പച്ചക്കറി അങ്ങനെ അങ്ങനെള്ള അങ്ങനെള്ള അത്, ഉം ആ ആ പിന്നെ വർഷത്തില് ഒന്നൊക്കെ കൂടിപ്പോയല് കാണ്ള്ളൂ. വർഷത്തിലൊരു ഒരു പ ശയ്ക്ക് ഞാൻ സിനിമയ്ക്ക് പോകാർ
എന്തോ ഉണ്ട്
കാണുന്ന കൂട്ടത്തിലാണോ
അല്ലല്ല എനിക്കും സിനിമ കാണാൻ വല്ല്യാ താല്പര്യോന്നുല്ല
ഇല്ല
പഴയ സിനിമകളൊക്കെ ഇരുന്നു കാണാൻ ഇഷ്ട്ടമാ ഇപ്പഴത്തെ നൂ ഇപ്പഴ്ത്തെ സിനിമകളൊന്നും കാണാൻ വല്ലിയ താല്പര്യമില്ല
ഇല്ല പിന്നെ പിള്ളേരൊക്കെ ഇവിടെ നിർബന്ധിക്കുമ്പോ പോയി ഒന്ന് കാണുംയെന്നല്ലാതെ എനിക്ക് പിന്നെ വല്ലിയ താല്പര്യ യാ
അവിടത്തെ ഒരു അനുഭവം അവിടെത്തന്നെ ചെന്നാലേ അറിയാൻ പറ്റുയുള്ളൂ
ആഹ് അത് തന്നെ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടവാ
ആഹ് യാത്രകള് ഞങ്ങള് മിക്കവാറും പോവാറുണ്ട് ആഹ്
ഇടക്ക് എങ്ങനെ സ്കൂള് അവധിക്കാണോ പോകുന്നേ സാധാരണ
ആ അവധിക്ക് പിന്നെ ആ ശനി ഞാറൊക്കെ ലീവൊക്കെ ഉള്ള സമയത്തൊക്കെ പൂവാറുണ്ട്
അതെ ഇല്ലേ ഉം ഉം എങ്ങനെ ഒറ്റ ദിവസ പരിപാടി- ത്തേക്കാണോ അതോ രണ്ട് മൂന്ന് ദിവസ
ആ ഇല്ല ഒറ്റ ഓസത്തെ പോവതുള്ളൊ പോ പോയാല്
അതെ ല്ലേ
ഈ ഇടയ്ക്ക് മ്മള് ആലപ്പുഴ ബീച്ചിലൊക്കെ പോയാരുന്നു
ആ ഹാ ഹാ ഉം ഉ ഞങ്ങള് പോകുന്നത് മൈസൂറ് ഊട്ടി പോകും, ങ്ങനൊക്കെ പോവും.
ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ..
കോഴി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങും പോയി തങ്ങാനുള്ള ഒരു ഇത് കാണത്തില്ല.
ആ.. ഫാമാണോ?
ഫാമ് പോലെ ണ്ട്.
ആ.. കൊറെണ്ടോ കോഴികള്ണ്ടോ?
ആ കൊറെ കോഴികള്ണ്ട്.
മുട്ടകോഴിയോ? അതോ മറ്റേ ഇറച്ചികോഴിയോ? ആ.. മ്മ്. മുട്ട ഇടുന്നതാണോ എല്ലാം?
ആ മൊട്ട ഇടുന്നുണ്ട് കോളത്ത് കടകളില് കൊടുക്കുന്നുണ്ട്.
ആ അവടിപ്പോ എത്രണ്ട് മൊട്ടക്ക് പൈസ. അവിടൊക്കെ എത്ര കിട്ടും മൊട്ടയ്ക്ക് പൈസ എത്ര കിട്ടും?
മൊട്ട നാടൻ മൊട്ട ഒമ്പത് രൂപാണ്.
എൺമ്പത് രൂപയോ ആ ഇവി നമ്മുടെ നാട്ടില് എട്ട് രൂപയൊള്ളൂ. ആ ചില വീട് അത് വീടുകളിൽ നാം ആ നമ്മള് വീടുകളിൽ നിന്ന് മേടിക്കും ചെല വീട്ടില് ഏഴു രൂപ ചെല വീട്ടിൽ എട്ട് രൂപ ഉം ചെല മുട്ട ആ ചെ ചെലവരെ മുട്ട തീരെ ആ ചിലത് വല്യ ആ ചെലര് ചെലവീട്ടിൽ കൊണ്ടു വരുന്ന വലിയ മുട്ടയാരിക്കും.
ആ ചെലത് നമ്മൾ അവിടെയുണ്ട് ചെറിയ മുട്ടയുണ്ട് അതനുസരിച്ച് വില അഡ്ജസ്റ്റ് ചെയ്യും എന്നാലും നമുക്കിപ്പോ കോഴിത്തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്.
ആ വെലയാണ് വെലയാണ് അതെങ്ങനെ കൂട്ടിലിട്ട് വളർ അത് അഴിച്ചു വിടുവോ? അതെ ലെ
ഫുഡ് എല്ലാം അതിനകത്ത് തന്നെ കൊടുക്കും അപ്പോ ഇല്ല ഇല്ല. പുറത്തു വിടാറില്ല.
ആ അപ്പ എങ്ങനെ ഈ ഷോപിലേക്ക് പോകുമ്പോ എങ്ങനെ സമയം കിട്ടും.
മ്മ് വീട്ടില് വേറെ ആളുണ്ട്.
ആ അമ്മയുണ്ട്
വീട്ടിൽ ആളുണ്ട് നോക്കാൻ ആളുണ്ട്.
ആ അപ്പൊ കൊഴപ്പം ഇല്ല. കോഴി മാത്രം ഒള്ളോ വേറെ എന്തെങ്കിലും പിന്നെ പശോ, ആടോ അങ്ങനെ എന്തങ്കിലും ഉണ്ടോ?
ഹസീന നേരെക്ക് നേരെ ആ നെയ്യൊക്കെ ചേർത്ത് പോത്ത് ആട് ഒക്കെ ഉണ്ട്
ദ
പോത്ത് ആട് കോഴി എല്ലാം ഉണ്ട്
അതെ ലെ ആ അപ്പം ഇഷ്ടം മൃഗങ്ങളുണ്ട്. അപ്പൊ നല്ല രസ ആയിരിക്കലോ ഒന്ന്
ഉം ജോലിയുണ്ട് ഒരു സമയം പോക്കുവാണ്.
ആ ഒരു സൈഡ് ആ പി പിന്നെ പോത്തിനൊക്കെ എന്ത് ചെയ്യും അഴിച്ചു കെട്ടുവോ?
ആ അഴിച്ച് ഒ പറമ്പിൽ അഴിച്ച് കെട്ടും.
ആ എങ്ങനെ സ്ഥലൊക്കെ കൂടുതലുണ്ടോ
ആ സ്ഥലം നമുക്കുള്ള സ്ഥലമല്ല മറ്റുള്ള റബ്ബർ തോട്ടം അങ്ങനെയൊക്കെയുള്ള
ആ അതിലേക്കൂടി കെട്ടിടും ലെ പച്ചക്കറി ഒന്നുല്ല
ണ്ട് പച്ചക്കറി ഉണ്ട് പച്ചമുളക് പിന്നെ പാവക്ക പയറ്
ആ
അങ്ങനെയൊക്കെ യുള്ള സംഭവങ്ങളുണ്ട് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട്
ആ ഹാ അപ്പ
ഒന്ന് പൈസകൊടുത്ത് മേടിക്കേണ്ട.
ഉം ഇന്നെന്താ അത്ത പിന്നെ അത്താഴത്തിന് എന്താ കറിയൊക്കെ ആക്കിട്ടുണ്ടാവുയിരിക്കും അമ്മ? അത് രാവിലെ വെക്കോ?
ൻകറിയാണ്. രാവിലെ വെയ്ക്കുന്ന കറി തന്നെ. രാവിലെ ഏഴര ആവുമ്പോഴേ ഫോ ആഹ് ഹതെല്ലാ റെഡിയ, റെഡിയായി ല്ലാർക്കും കൊണ്ടോവാ സ്കൂളി പോകാനുള്ളൊരു ഞാൻ കൊണ്ട് വരും ആഹ് എല്ലാവരും കൊണ്ട് പോണം
ആഹ്
അപ്പൊ രാവിലെ റെഡിയാവുന്ന് പറഞ്ഞ രാത് ഇത്രയും കഴിക്കുന്നതാണ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കത്തൊന്നുവില്ല
വേണ്ട
ഉ
ഉം അപ്പൊ വൈകുന്നേരം മക്കൾക്ക്
എല്ലാവർക്കും ചോറ് തന്നാ ഇഷ്ടം സ്കൂള് വിട്ട് വരുമ്പം ചായയും എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും
അതെല്ലേ
രാത്രി പിന്നെ എല്ലാർക്കും ചോറു മതി
രാവിലെയോ
രാവിലെ കാപ്
അതെല്ലേ ആഹ് ആ ആ ഇവിടെ മൂന്നു നേരം ചോറാ
ആഹ്ഹാ രാവിലേം ചോറ് കഴിക്കും അല്ലേ
രാവിലെയും ചോറ് ഉച്ചക്കും ചോറ് വൈകുന്നേരം ചോറ് അതിന്റെ ഇടക്ക് രണ്ടു നേരം ചായെയും ഉണ്ട് ഒരു ഏഴുമണിയാവുമ്പോ ചായ കുടിക്കും അപ്പ വൈകുന്നേരം ആറ് മണിയാവുമ്പോ വേറൊരു ചായ ഉണ്ട് ഇല്ല അവര് ഇത് ശീലിച്ചിട്ട ഇപ്പ വൈകുന്നേരവ വേണ്ടത് ഉം രാവിലെ നിർബന്ധം ഇല്ല പിന്നെ മക്കള് സ്കൂളിൽ പോകും മക്കള് പിന്നെ കൊടുക്കാറില്ല ചോറ് കൊടുക്കും അതുകൊണ്ട്
ആഹ് നമ്മുക്ക് പിന്നെ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പലഹാരം എന്തേലും അപ്പം ദോശ ഇഡലി അങ്ങനെ എന്തെങ്കിലും കഴിച്ചെങ്കില് അല്ല ചോറാരും കഴിക്കത്തില്ല
ഇല്ലല്ലേ എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ കുറച്ച് വിശക്കാൻ നോക്കും ഉം എനിക്ക് ആ തല കറങ്ങുന്നോലക്കെ തോന്നും
ആഹ് പണ്ടേ എല്ലാം ശീലിച്ച കൊണ്ടായിരിക്കും ഇല്ലേ
ചെറുപ്പത്തിലുള്ള ശീല അത് കൊണ്ട് പിന്നെ
ഉം അല്ല പണ്ടൊക്കെ കൊറച്ച് നാള് മുമ്പ് വരെ എല്ലാരും വി ട്ടില് പഴങ്കഞ്ഞി രാവിലെ പഴങ്കഞ്ഞി കുടിക്കുന്നൊരു സമ്പ്രദായം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ അതൊക് ക്കെ മാറിയത്
ആ അത് സത്യം
രാവിലെ ഒന്നും ആരുടെയും വീട്ടില് പലഹാരം ഒന്നും ഉണ്ടാക് എല്ലാവരും പഴങ്കഞ്ഞി അന്ന അന്ന് ഉള്ളവർക്ക് ആരോഗ്യവും ഉണ്ട്. പഴങ്കഞ്ഞി
ഉം ഉം എന്നാ ഷോപ്പില് കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ വിളിക്കാം
എന്നാ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ വിളിക്കാം.
ആഹ് ശരി
അ ശരി